ആ
ആഹ പറയൂ
ഉം ഉ ഉണ്ടൊക്കന്റെ വിശേഷങ്ങളൊക്കെ
സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ഇവിടെ സുഖാണ്
ആ പണി ഇപ്പൊ പ്രതേകിച്ചു പ്രത്യേകിച്ചൊന്നുല്ല്യ കുട്ടിയേളൊക്കെ സ്കൂളിൽ വിട്ട് വന്നാ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊ ക്കെ കൊടുത്ത് അവര്ക്ക് ഹോംവർക്കും കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്ക്യാ പൊറത്തൊക്കെ ഭയങ്കര മ ഴയാണ് അപ്പൊ പുറത്തൊന്നും എറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പ വീട്ടില തന്നെയാണ് പിന്നെ മഴ ഈ വൈകുന്നേരങ്ങള് പുറത്തിറങ്ങിയാലും കൂടുതൽ കൊതുകിൻ്റെ ശല്യം ണ്ട് ഇവടെ അപ്പൊ പിന്നെ നമ്മള് ശ കടിച്ച് കഴിഞ്ഞാ ഭയങ്കര ചൊർച്ചിലും കാര്യങ്ങളൊ ക്കെ അപ്പൊ പിന്നെ വൈകിട്ട് പറ പൊറ ത്തൊക്കെ എറങ്ങല് കൊറവാണ്
ആഹ് ഇവിടെ പിന്നെ ഇപ്പ മഴൊന്നില്ല രാവിലെ അല്ല മഴരുന്നു ഇപ്പന്നെ പ യില്ല അപ്പൊ ഞങ്ങള് എല്ലാരും ഇവിടെ പുറത്തിറങ്ങി റോട്ടുമ്പോ ഇവിടെ ഒരു തോ തോടുണ്ട് ആ തോടിന്റെ അവിടെ വന്ന്കാണ്ട് ഇങ്ങനെ ഇരിക്കാണ്
ഉം ഉ അങ്ങനെ പ്രകൃതി കാണാൻ ഇങ്ങനെ വയ് കുന്നേരങ്ങളിൽ എറങ്ങുമ്പോ ഒരു രസാണല്ലൊ ലേ കാറ്റും ഇങ്ങനെ കിട്ടും ഒരുപാട് ആളുകളൊ കാണാനും പ
ആ ആ ടിക്കളിക്കാനൊക്കെ ആ രസം ണ്ട് ആ ല്ല ഈ നേരത്തെ ഞങ്ങളിവിട വാസികള് എല്ലാരും അറ ങ്ങി ഇവിടെ ഇരിക്കാനുള്ള സ സൗകര്‌യൂണ്ട് അപ്പ ഇങ്ങനെ വരിക്ക് ഇരിക്കും ചെയ്യും കുട്ടിയേക്ക് ചാട തോട്ട് ചാട്ണ കുട്ടി യേക്ക് തൊട്ടിക്കും ചാട അങ്ങനെ എന്നാ വൈവായിട്ട് ഇങ്ങനെ ഇരിക്ക
റഞ്ഞു കവിഞ്ഞ്
ആഹ് രാവിലെ നല്ല നറഞ്ഞ് കഴിഞ്ഞ് ഇപ്പോ ഉച്ചയിഞ്ഞിൻ്റെ ശം വെയിയിലായത് കാരണേ വെള്ളം കുറേ ഒഴിഞ്ഞ് പോയി ഒഴിഞ്ഞൊഴിഞ് മഴയാണെങ്കിൽ നല്ല റഞ്ഞ് കവിയും ഇങ്ങട്ട് എന്തോരു വെള്ളാന്നറിയോ പേടിയാണപ്പ നടക്കാനൊ ക്കെ
ആഹ് മഴ. കാലത്ത ആ അധികം വെള്ളം കലങ്ങിയിട്ടാവല്ലോ ലേ
ഓ ആ ആഹ ഇല്ല തെളിവെള്ളം ഇല്ല മഴ കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും വേനലാകുമ്പോ പിന്നെ വെള്ളൊന്നുംണ്ടാവൂല്ല ഫ്രഷ് ആയി കിടക്കും തോടൊക്കെ മഴ ക്കാലായാ പെട്ടന്നാവും ജീ പാടവും തോടൊക്കെ ആയത് കൊണ്ടേ
ആഹ് പാടും തോടും അ ഒക്കെബോൾ ഇത് ത്തോരുമിച്ചാവുമ്പം പിന്നെ വെള്ളം കേറാനു എളുപ്പ അതുപോലെ വെള്ളം താഴും ഒക്കെ ചെയ്യും
ഏറും ചെയ്യും താഴ്ചും പെട്ടെന്ന് ഉം പിന്നെന്ത് ന്ന ഒരു കടി ണ്ടാക്യ പെട്ടെന്ന് മക്കളൊക്കെന്തേ ണ്ടാക്ക്യ
വൈകുന്നേരം കുബൂസ് ഉണ്ടായിര്ന്ന് അതാവര് ചട്നിം കൂട്ടി കഴിച്
ആഹ്ഉണ്ട
അല്ല അത് പൊറ്ത്തുന്ന് വാങ്ങിയതായിരുന്നു ഇപ്പോഴൊന്നും മാങ്ങല എടക്ക് നല്ലെരു ചൈഞ്ചിന് വേണ്ടീട്ട് അങ്ങനെ വാങ്ങും
ആഹ് അങ്ങനെന്നെല്ലെ പിന്നെ വീട്ടിൽ വീട്ടിലെന്തേണ്ടാക്കോ ത്യേച്ചൊക്കെ ആയിട്ട്
വീട്ടില് മക്കള് വരുമ്പത്തെങ്ങനെ ഇതുപോലെ ചായ കടി എന്തേലുണ്ടാക്കും ചോറ് കഴിക്കത്തില്ല ചായും കടിയെന്തെലും ഉണ്ടാക്കും അത് അവര് നാലുമണി ആക്കുമ്പത്തേന്നെ സ്കൂള്ട്ടത്ത അപ്പ ഞാനൊരു മൂന്നേരക്കാവുമ്പൊ ത്തിനും കിച്ചണിൽ കേറിട്ട് ചായ കടി നാലു മണിക്ക്മ്പ ന്നെ റെഡിയാക്കി വെക്കും പിന്നെ അവര് വന്ന് കുളിന്റെ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവര് നേരെ അവര് ഹോം വർക്കും കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോവും പിന്നെ ആള് ആഹ ഒമ്പതിലും ഒന്ന് അഞ്ചാം ക്ലാസ് ങ്ങനെ രണ്ടു പേരല്ലേ
ആഹ് മോളും മോനോ
ആഹ്
പഠിക്കാനൊക്കെങ്ങനെ ഉഷാറാണോ
കൊഴപ്പില്ലാത്ത രീതിയിലങ്ങനെ പോന്നുണ്ട്
പിന്നെ അപ്പൊ ചോറൊന്നു തീന്നൂലലെ വന്നാല്
വന്ന ചോറ് കയിക്കത്തെല്ല ചോറു പൊതുവേ അവർക്ക് ഇത് ഇഷ്ടല്ല എന്തെലും കഴിക്കാണ്ടാ ചോറ്ണ്ടാവും അതെല്ലാ
പൊരിക്കട്യേളല്ലെ എണ്ണക്കട്യേലെ പറ്റൊള്ളൂ
എണ്ണക്കട്യേളും അങ്ങനെ വാങ്ങിക്ക എണ്ണ കറി ബേക്കറി അങ്ങൻതതും കൊടുക്കാറില്ല നമ്മള് രാവിലെ ആഹ് രാവി ട്ടില് എന്താണോ നമ്മൾ അധികം ഉണ്ടാക്ക അങ്ങൻത്തെ ഫുഡ്ഡ്കള് കഴിക്കും അധികം ദോശന്നെ അഹ് കൂടുതലും പിന്നെ ഇഡ്ലി പുട്ട് അങ്ങനെ
ആഹ് രാവിലെ അതാ രാത്രിക്കൊക്കെ വേറെ ഇണ്ടാക്കലാണോ
ആഹ് ഇഡ്ലിയൊക്കെ ഞാൻ രാവിലെ കാലത്ത തന്നെ ഇണ്ടാക്കും ന്ന്ട്ട് പിന്നെ വൈകിട്ട് ചൂടാക്കി കൊടുക്കാറാണ് ദോശെ ന്ക്ക്യയാണെങ്കിൽ ആ ചൂടോട് കൂടെയാണെങ്കില് രാവിലെ ഇണ്ടാക്കിയതാ വൈകുന്നേരം തണുത്ത് ഇതാവില്ലേ പ്പ ഞാന് ആ ആ അത് ക്ക് ഞാന് ആ വൈകുന്നേരത്തെ ആ അപ്പൊ അവര് ആ ചൂടോട് ചട്ടീന്ന് അങ്ങനെ അവരെ പ്ലേറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാണന്നുണ്ടേല് അവര് കൂടുതല് കഴിക്കും അപ്പൊ സ്കൂള് വിട്ടുവരണെ ഭയങ്കര വെശ് പ്പിലായിരികു ത്തു അല്ലെ വര്യാ അപ്പോ ഞാൻ കൂടുതല് അങ്ങനെ ഇണ്ടായി
വന്നയിക്കണെ കുളിക്കാ കുളി കഴിഞ്ഞാണ്ടിരുത്തൂല്ലേ
ആഹ് ആഹ് അങ്ങനെ ചെയ്യാറ്
ഉം പിന്നെന്ന്ട്ട്
ന്ന്ട്ട് നിങ്ങളിങ്ങനെ ഉം വൈകുന്നേരം എറങ്ങാൻ പോയാലും
ആഹ് ഇല്ല പെട്ടെന്ന് ബാങ്ക് കൊടുക്കുവോളം അങ്ങനെ വേ മ്മളാടു വീടിന്റെ അടുത്തന്നെയാണ് ഇവിടന്ന് വീടൊക്കെ കാണൊക്കെ ചെയ്യും. വീടിന്റെ അടുത്തന്നെ അപ്പ ഞങ്ങള് വ്ടെ അയൽവാസിയളൊര് എട്ടോമ്പത് വീട്കള്ണ്ടാവും ക്കല്ലാരൊന്നറങ്ങും മക്കളും മക്കളും പേരകുട്ട്യാളും ആഹ് ചെലപ്പൊ ഉമ്മാരു പ്പളുണ്ടാവും ചെലേ വീട്ടിത്തമ്മാരും ഉണ്ടാവും പ്പല്ലാരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പ രണ്ട് മക്കള്തും തോട്ട്ചാട്ണ മക്കള് ചാടലും കുളിയൊക്കെ കയ്യലും
ആ അത് തോട്ടില് ചാടി കഴിഞ്ഞാൽ അവര്ക്ക് നീന്താന് പഠിക്കാന
ആ സുഖാണ് പിന്നെ കൊറച്ച് വല്ല്യാ മക്കളായവ്ടെ അ ത്ത് കൊളക്കണ്ട് വല്ല്യൊരു കൊളണ്ടയിക്ക് പോകും അങ്ങനെ ണ്ട് അവരൊക്കെ അങ്ങനെ ടൈമയ്യുഞ്ഞും സ്കൂള്ട്ടന്നാ പിന്നെ മ ക്കളൊക്കെ കൊളത്ത് പോണ മക്കളുണ്ട്
ആ മീൻ പിടിക്കാനൊക്കെ എറങ്ങേണ്ടാവല്ലോ ങ്ങക്ക്
ആ മീൻ പി കൊറ്ച്ച് മീനൊന്ന് പോകൊ പ്പളൊന്നും മീനായിട്ടില്ല കൊറച്ച് കഴിഞ്ഞ മീനാവും. പിന്നെ വെറും ചൂണ്ടല്ട്ണ മക്കളെന്തോരം ഉണ്ടാവുംന്ന എവിടന്നൊക്കെ വരൂന്നറിയൊ എത്ര മീൻ കിട്ടുവോ മക്കള്ക്ക്ന്ന്ട്ട്
ആ ഒരുപാട് സ്ഥലത്ത്ന്ന് ചൂണ്ടയും പിടിച്ചു വര്ണ്ടാവുല്ലേ മീൻ പിടിക്കാനൊക്കെപാണ്ടെ കുട്ടിയേൾക്ക് ഭയങ്കര
അ ആ കമ്പാണ് ചേഞ് ചെറിയ മോന് മൂന്ന് വയസായിട്ടൊള്ളു ഓനൊക്കെ ചെറുപ്പത്തിലേ ചൂണ്ടല്ട്ടും കൊണ്ടേയ്ന്ന്
ആ ആ അങ്ങനെ കിട്ടി കാണുമ്പോ അവര് ക്ക് വീണ്ടു വീണ്ടു പി റ്റേ ദിവസവര് വെരും ചെയ്യും ചൂണ്ടടാനായിട്ട് സ്കൂള് ഇല്ലാത്ത ദിവസങ്ങള് പ്ര ത്യേയിച്ച് രാവിലെ മുതല് വൈകുന്നേരം വരെ പാടങ്ങളില് ചൂണ്ട ഇ
ആഹ് ചൂണ്ട് ആ
ഇത് പിന്നെ വർഷക്കാല ആവുമ്പൊ ഫുട്ബോളും കളിയും അങ്ങനത്തെ കളിക്കാനൊന്നും പറ്റത്തുല്ലല്ലോ
പന്തുകളിന്റെ ഇതല്ലേ ഇപ്പോ പ്പൊ അയ്ന്ള്ള പന്തൊക്കെ കെട്ടി അങ്ങനിണ്ട് കൊറേ പേര് ഇവിടെ ഇരിക്ക്ണത്
ആ ഫുട്ബോള് കളിക്കുമ്പോ അവര് ആരാധ രവരെ ബാനറും ഇതൊക്കെ കിട്ടി അതിന്റെ പിന്നാലെ ക്കെ ണ്ടാവൂലേ
ആ അങ്ങനെ പോണു എല്ലാം ഉണ്ട് ഇമ്മാക്ക് നല്ല ചാടി കളിക്കാനൊക്കെല്ല സ സ്ഥലങ്ങളൊക്കെ തന്നേണ്
കന്ന്കാലികളൊക്കെ മേക്കാന് അങ്ങനെ
ഇല്ലല്ല അങ്ങനെ അധികൊന്നില്ല എ ആ ഒരാക്കായിട്ട് ഒന്ന് രണ്ടു പേർക്ക് ആടു കൊളായിട്ടും പശുക്കളായിട്ടും ഉണ്ടും അല്ലാതൊന്നും ഇല്ല
ആഹ് വീടിനടുത്ത് ധാരാളം അയൽവാസികളും അങ്ങനെ
ആ ആ അയൽവാസികളൊക്കെ ഇണ്ട് ഒര് എട്ടൊമ്പഅ് വീ ടൊള്ളൂ നമ്മളവടട്ത്ത് പിന്നെ റോഡിന്റെ അങ്ങേ അ ഒക്കെ ആയിട്ടാണ്
ആ ആ
ഉ
ഇവിടെങ്ങനൊക്കെ ഒ റ്റപ്പെട്ട വീടുകളായിട്ടാണ് ഒരു വീട് പിന്നെ ഒരുപാട് അ അങ്ങനെ വി ഇട്ട്ങ്ങാണ്ടാ അങ്ങനെയൊക്കെല്ലാ
അയ് ഇത് നമ്മള അടുക്കളേന്ന് ഇപ്പറത്തെ വീട്ടിക്ക് കാണാം അങ്ങനെയ ക്കളേന്നെന്നെ വന്ന് സംസാരിക്കാൻ പറ്റും ആ ത്താണ് വീടുകള്
പേടി വീടിലൊക്കെ താമസിക്കാനൊക്കെ ഒരുതാണ്. ആ എന്താവശ്യം വന്നാലും നമുക്ക് വിളിക്കാൻ അടുത്തന്നെ ആള്ണ്ടാവുമ്പഴൊക്കെ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊക്കെ ഞമ്മക്ക് മാ റ്റിക്ക് ട്ടോ
ഉം പിന്നെ ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്ന് തന്നെ ചെറിയ റോഡ് അയ്ക്കൂടെ നർച്ച് വെള്ളം ഒഴിക്കും മക്കളും എല്ലാം കൊറേ ഒന്നയില് കളിക്കും പിന്നെ രണ്ട് രണ്ട് തോട്ണ്ട്. ഇത് മുന്നിലുണ്ട് കുറച്ച് ഇപ്പത്തി ഇപ്പത്തെ വലിയ എല്ലാരും വന്നിരിക്കല്. ഉം
കൈവരി കെട്ടിയിട്ടുണ്ടാവു
ആഹ് ആഹ് ആഹ് കൈവരി ഇട്ടിരിക്കണ് അപ്പ അയിമ്മേകൂടെ അങ്ങനെ ഇരിക്കല്ലാരും. അവിടെ തോടും പൊഴേന്നും അടുത്തില്ലാ?
തോ പാടും തോടും അടുത്തിണ്ട്. പുഴപ്പോ രണ്ട് കിലോമീറ്റർ അ പ്പർത്താണ് പൊക്കത്തക്ക് വേനൽക്കാല ത്ത് മാത്രമേ പോകത്തുള്ളൂ വർഷത്ത് കാലത്തൊന്നും പോവില്ല. തോ പിന്നെ പാട അത് അങ്ങനെ എന്താ സ്കൂൾ തുറന്നതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല വേനലിക്കും അങ്ങനെ പോയി പോകാറുണ്ട് വൈകുന്നേരം നാല് മണിയൊക്കായി കഴിഞ്ഞാല് ഇങ്ങനെ ത്പോലെ എല്ലാരും കൂടെങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പു ഇങ്ങനെ കൊറേകെങ്ങനെ നടക്കും ന്ന്ട്ട് അങ്ങനെ പാട് ടത്ത്കൂടൊക്കാ അപ്പ ചളി വെള്ളാെന്നുണ്ടാവില്ല്യല്ലോ ങ്ങനെ വെറ്തെങ്ങനെ കറങ്ങിപ്പോരും ആപ്പ പാടത്തൊക്കൊ രുപാട് കുട്ടികള്ങ്ങനെ കളിക്ക്ണ് ണ്ടാവും ചെല ആള്കളവ്ടെ കൃഷ് ചെയ്യ്ണ് ണ്ടാവും ചെല ആള്കള്ങ്ങനെ പശ് ക്കളെ മേച്ചാണ്ട് അങ്ങനെ നിക്ക്ണ് ണ്ടാവും അങ്ങനെയൊക്കെ ഓരോ കാഴ്ച്ച ച്ചകള്ങ്ങനെ കണ്ട് പോരാ അവ്ടെ പാടങ്ങൾലൊക്കെങ്ങനെ പൊയ് ഇത്
ആ ആ ട്രാക്ക്ടറൊക്കെ ഉണ്ടാവും നെല്ല്ണ്ടാ ഇപ്പം പിന്നെ കൊറെ ആൾക്കാര് വന്നാണ് നെല്ല് കൊയ്‌തൊക്കെ കൊണ്ടു പോണ കാണാം
ആഹ് ഈ വർഷത്തെ എറങ്ങി തൊടങ്ങിട്ടില്ലാലോ
ഇതോണ്ടേ നെല്ല് ഇട്ടിട്ടുണ്ട്
ട്രാക്ടർ എറങ്ങി കഴിഞ്ഞാലാണിവിടുത്തെ ത്തെ മീൻപിടുത്ത ഉഷാറാവ ഇപ്പൊ വണ്ടിയുടെ പിന്നാലെ കാണ ആള് കള് ഇങ്ങനെ നടക്കും
ആഹ് ആഹ് ആഹ്
അപ്പൊ കാണ ഒരുപാട് കൊറ്റികളൊക്കെ എവിടുന്ന വ വര ന്ന്റില്ല ഒരുപാട് നമ്മള് ഫാമ് ഉണ്ടാക്കിയ മാതിരി ഈ പൂട്ടണ ടൈമില് പാട കുട്ടികള് വന്ന് നിക്കണാണ
ആഹ് ഇവിടീണ്ട് ട്രാക്ടറ്‍ന്റെ കൂടെ അങ്ങനെ ഇണ്ടാവും ആഹ് അട്ടംപോലണ്ട് ഓന്റെ അരന്റെ അവ്ടെ കുത്തീണ് ലേ വെള്ളെയ്ട്ടും കർ ർപ്പയ്ട്ടൊക്കെ ഇണ്ടാവും ന്നാ ആയിക്കോട്ടല്ലേ ശരി ന്നോക്കെ
ആഹ് ആഹ് ശരി